കേൾക്കാവോ
ക്കാവ്ന്നുണ്ട് എന്താ എന്തെക്കെ ഇണ്ട് വിശേഷം ഇവിടെം സുഖം അല്ഹംദുലില്ലാ എന്താ അവ്ട്ത്തെ വിശേഷൊക്കെ
നല്ലെയെന്നെ
ഏ മക്കളൊക്കെ മഴ ആ മഴ രാവിലെ നല്ല മഴയാര്ന്നു ഇന്ന്
ഓ
നല്ല മഴ ഇണ്ടായിര്ന്നു ഇന്ന് ഉച്ചായ്‌പ്പോത്തിന് പിന്നെ ഏകദേശൊക്കെ പോയി
ഇവടെ ഇപ്പൊ രണ്ട് ദിവസായി മഴയില്ലാത്തെ നല്ല ചൂടാ
ഏഹ് ഇവടെ ഇന്നലെമ്മിഞ്ഞാന്നൂന്റെ പോലെയ്നി ഭയങ്കര ചൂടയ്ന്ട്ടോ. പ്പൊ ഇന്ന് രാ ഇന്ന് രാവിലെ സുബീക്ക് തൊടങ്ങീട്ട്ണ്ടായ്ര്ന്നു മയ.
ഓഹ് മഴ പെയ്താലും രാത്രിയൊക്കെ നല്ല ചൂ ന്ന്യാണല്ലോ
മഴ പെയ്ത് ഭൂമിങ്ങട്ട് അയിൻമാത്രംങ്ങട്ട് തണ്ത്ത്
തണ്ത്തിട്ടില്ല അതെന്നെ ശര്ക്കൊരു പിന്നെ ഓർ മേൻ വര്ന്ന് ല്ലല്ലോ ഇവടിം അതോണ്ടാണ് ആഒര് തണപ്പ് വര്ന്നില്ലാ ഭക്ഷണൊക്കെണ്ടാക്കാനറിയോ?
ഭക്ഷണൊക്കെ ആഹ് ഭക്ഷണൊ ഏകദേശൊക്കെണ്ടാക്കും എല്ലാവും ഉം എല്ലാ ഫുഡ്ഡുകളും
എങ്ങനെ ഫാസ്റ്റ് ഫുഡ്നോടൊക്കെ എങ്ങനെ
ആഹ് ഇവടൊക്കെ ഫാസ്റ്റ് ഫുഡുംതൊക്കേണ് ഇവിടേ റ്റുഷ്ടം
ഓഹ്
ഹ് ഹ് ഹ് ഹ്
ഫാസ്റ്റ് ഫുഡൊന്നും അങ്ങനെ പിന്നെ ഓവറായ്ട്ട് കഴിക്കാൻ പാടില്ല അധികായ്ട്ട്
ആഹ്
ഇതിലൊക്കെ എന്തല്ലോ മായം ചേർത്ത്ട്ടാണല്ലോ അവരീ ടേസ്റ്റിന് വേണ്ടീട്ട്ണ്ടാക്ക്ന്നെ.
അപ്പൊ നമ്മള് വീട്ടിന്ന്ങ്ങനെ എന്തും പറയുന്നുന്നത് ഉണ്ടാക്കിട്ട് കൊടുക്കാം നമ്മളത് അ ഒരു നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് കഴിക്കാം.
അതാണ്.
അത് രാത്രിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെ ണ്ടാ നമുക്ക് കഴി ക്കുന്നതിനും ധൈ
ആഹ് ഞമ്മള് ആഹ് ഞമ്മളെ വീട്ടില് ഉണ്ടാക്കുമ്പോ നമ്മക്ക് അധികം ഒരു നമ്മുക്കൊന്നും മായോം ഇതൊന്നും ചേർക്കാത ഉണ്ടാക്കല്ലേ ഓ ഹോട്ടലുകളിൽന്ന് പറയുമ്പോ എല്ലാം മായങ്ങളും എല്ലാം ചേർത്തിട്ടാണ് പക്ഷെ രുചി വേറെ ഇക്കർ ആഹ് ടേസ്റ്റ് ഇണ്ടാവും പക്ഷെ
ഇത് ഇപ്പൊ രാത്രിക്ക് നമ്മളിപ്പോ ഒന്ന് ഫാസ്റ്റ് ഫുഡ് ആയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അതൊന്ന് ബാക്കി വന്ന് പോയിട്ടുണ്ടെങ്കിൽ അപ്പാടെ കളയണ്ടേ?
അതന്നെ
അത് പിന്നെ വെക്കാൻ പറ്റുന്നിണ്ടോ അതില് തന്നെ മനസ ലാക്കിയാ മതി ഇത് എത്ര- ത്തോളം ഇതില് എന്തൊക്കെ ചേർക്കുന്ണ്ട്ന്ന്- എല്ലം ആരോഗ്യത്തിന് നമ്മള് ഞമ്മളാരോഗ്യൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടക്കും ശരിക്ക് പറഞ്ഞ ഞമ്മള് ഹെൽത്ത് കാരണം ഞമ്മള് ആരോഗ്യമ്മള് ശ്രദ്ധിക്കണം ആദ്യം ഞമ്മളാരോഗ്യ തന്നെ സ്നേഹിക്കേണ്ടത് എന്നിട്ട് മറ്റുള്ള ഇതിന് വേണ്ടിട്ട് നമ്മൾ ഓഡആവും
ഉം അതന്നെ
പിന്നെ വെള്ളം കുടിക്കുക, ഉറങ്ങുക, കൃത്യമായിട്ട് ഉറങ്ങുക. ഇപ്പൊ ഉറക്ക് വന്നാലും ഉറങ്ങാൻ കിടന്നാലും കയ്യില് ഈ ഒരു സാധനല്ലെങ്കില് ഉറക്കില്ല. മൊബൈൽ ഫോണ് കയ്യിലുണ്ടെങ്കില് മാത്രെ ഉറ കൊള്ളൂ
ആഹ് അതന്നെ
അതെ ഇനി ഇപ്പൾ ഇനി കുറച്ച കാലമൊക്കെ മുന്നോട്ട് പോയിക്കഴിഞ്ഞല് കുട്ടികൾക്ക് പോലും കണ്ണിനൊക്കെ എന്തൊക്കെ രോഗങ്ങളെ വരികന്നൊക്കൂടി പറയാൻ കഴിയൂല.
ഉം അതെന്നെ ആണേ
അവര് എന്തെങ്കിലും വന്ന കഴിഞ്ഞാൽ അതിനെ ചികിത്സിച്ചിട്ട് ഭേദമാക്കി കഴിഞ്ഞ എന്തെങ്കിലും ഒരു ചെറിയന്തെങ്കിലും ഒന്ന് കണ്ട് കഴിഞ്ഞാ പറയും അത് ഓപ്പറേഷൻ വേണം എന്നൊക്ക പറഞ്ഞു കഴിഞ്ഞാല് പോയി പിന്നെ നമുക്ക് ആ കണ്ണ് തിരിച്ചു കിട്ടോ?
അതന്നെയാണ് പിന്നെ നമുക്ക് ആ ഒരു സംഭവം തന്നെ കിട്ടണില്ലല്ലോ
അതെ ആ പഴയപടി ആക്കാൻ പറ്റില്ലല്ലേ പക്ഷെ അതേ സമയം കൊറച്ചൊന്ന് ശ്രദ്ധിച്ചണെങ്കില് കുറേ മാറ്റങ്ങൾ എ വച്ച പക്ഷെ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതവും കാലവും എല്ലാം ഇനി അങ്ങനെ തന്നെ ഉണ്ടാവുക. പണ്ടൊക്കെയെന്ന് പറഞ്ഞാല് എങ്ങനെയാലും ഒരു അരിഭക്ഷണക്കെ മൂന്നു നേരം കഴിച്ചാലും ഒരു പ്രശ്നോയില്ല
അതന്നെയാണ് ഇപ്പൊ ആർക്ക്‌ അങ്ങനെ വേണ്ടി ഇപ്പങ്ങനത്തെ ഫു ളൊക്കെ വേണ്ടി
ഇപ്പം മൂന്നേരം അരിഭക്ഷണ്ണം കഴിക്കാൻ പറ്റാത്തള്
ൻ വയ്യ അപ്പോത്തിന് ഷുഗർ പ്രെഷ
ഷുഗറ് പ്രഷറ് എല്ലാം വന്നോണ്ട് അരി ഭക്ഷണേ കഴിക്കാൻ പാ ടെ ഇല്ലാന്നല്ലെ പറയുന്നെ പ്പം പക്ഷെ ആ അന്നത്തെ കാലത്ത് ത്തരി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലെ വീട്ടിലുള്ള ജോലിയാലും ഞമ്മൾ പൊർത്തുള്ള ജോലിയാലും എല്ലാം ഞമ്മള് വർക്കൗട്ടാക്കെ ചെയ്യു വർക്ക് ഔട്ട് ചെയ്യെണ്ട ജോലി കളെന്നെ ചെയ്താമതി
ഉം അതെന്നെയാണ് ഒക്കെ പർനാതിരി കാലം പോണ പോക്ക്ന് അന് ആ കാല ത്തി നൻസരിച്ച് മനുഷ്യന്മാരും മാറ് അല്ലെ
അതെ ശ് പ്പഴ്ത്തെ വീട്ടിന്ന് പൊറത്ത് സ്റ്റെപ്പ് എറങ്ങ്മ്പേക്ക് വണ് അസുഖങ്ങൾ എൻ കൂടി അറിയാത്തതാ ഇപ്പോ ഇപ്പള്ത്തെ വെരുന്നെ ഇപ്പളത്തെ അസുഖത്തിനൊന്നും ഒരു പേര് പോലുല്ല
പല പല വിധം അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ്
അതെ. ഓരോരു കുഞ്ഞു മക്കളൊക്കെ എന്തക്കെ അസുഖങ്ങളാ വന്നിന് പെറ പെറവീല് തന്നെ ഷുഗറും പ്രഷറുവാണ് ഷുഗറു വന്ന്. ചെറിയ കുഞ്ഞിനു പോലും ഇപ്പൊ ഷുഗറാണ്.
അതന്നെ.
അതൊക്കെ ഒരു ഏഹ് കാല പോക്ക്. എങ്ങനെയാലും വെള്ളെല്ലാം കുടി ശരിക്കും വെള്ളം എല്ലാം കുടിക്കാൻ വെള്ളം കുടിക്കാൻ നമ്മക്ക് അറിയാം. പക്ഷെ എത്ര വെള്ളം കുടിക്കണോന്ന് അറിയോ? ആ അധികായാലും വെള്ളം അധികം വെള്ളം കുടിച്ചാലും നമുക്ക് രോഗം വരും.
ആ
കൊറച്ചുടിച്ചാലും വരും
അതന്നേണ്. ഒക്കാ ഒര് ലിമിറ്റ് ഇണ്ടെ ഒക്കത്തിനും പ ർണാതിരി ഇപ്പൊരു വെള്ളം കുടിച്ചു കയിഞ്ഞാലും ഇഞ്ഞിപ്പല്ല ഒരു ഫുഡ് ഞമ്മള അ ധികം കഴിച്ചോ ഒക്കെ ഭയങ്കര അതൊരു ആ അതാണ് ഒക്കെ മിതമായിട്ടേ പറ്റൊള്ളൂ കൂടു തലായാലും കേടാണ് കൊറവായാലും കേടാണ് അർഞ്ഞ മാതിരിയാണ്.
എന്തൊക്കേണ് വെള്ളം ഞമ്മക്ക് അത്യാവശ്യം ഞമ്മളെ ബോഡീല് ആവശ്യാണ് എഴു വത്തഞ്ച് ശതമാനം ഞമ്മക്ക് വെള്ളം ആവശ്യാണ്
ഉം
അതുപോലെ വ്യായാമം ഈ വർക്കഔട്ടും വ്യായാമം എന്നൊക്കെ പറയുന്നത് ആൾക്കാരെല്ലാം വിചാരിക്കും തടിയുള്ളവര്ക്ക് മാത്രാണെന്ന്, അല്ല എല്ലാവർക്കും അത് ആവശ്യാണ്.
ഉം
ഇമ്മളെ ആരോഗ്യത്തിന് ഒരു എല്ലാം മസിൽസൊക്കെ ഒന്ന് ബിൽഡ് ആവാനും ഒക്കെ എല്ലത്തിനും വേണ്ടീട്ട് വർക്കഔട്ട് എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ താല്പര്യണ്ടോ?
വർക്കൗട്ടൊക്കെ ചെയ്യാനോ
വ്യായാമം
വ്യായാമം ആഹ് വ്യായാമം അങ്ങനെ ഞാന് പർഞ്ഞാ പിന്നെ അങ്ങനെ ര് തടില്ലാത്ത ആളാണ്. അതൊണ്ട് പിന്നെ അയിന്റെ ഒന്നും ആവശ്യല്ലാറിയാ.
ആപ്പം പറഞ്ഞത് തടി ഇല്ലാത്താണ് വിചാരി തടിയുളള ആൾക്ക് മാ
അതാണ് അതാണ് ഞാന് ചെയ്യായല്ല ഹസ്ബൻഡിന് ഇവിടെ ഇങ്ങനെ ചെയ്യും അപ്പൊ ഹുസ്ബൻന്റെ കൂടെ അങ്ങനെ
ആ ഒന്നുമില്ല രാവിലെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒന്ന് ഞമ്മളൊന്ന് ആ ഒരു ചെറുങ്ങനൊരു വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ
ഉം അതാണ്
അത് നിങ്ങള് പറഞ്ഞണക്ക് തടിയില്ലാന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കണ്ട
ണ്ടാവില്ല നമ്മക്ക് അസുഖങ്ങൾ എന്തൊക്കെയ വരുന്നത് നമ്മള് കാണൂല്ല നമ്മള ശരീരത്തില് അസു സുഖം ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ അറിയണില്ലല്ലോ
അത് വന്ന കഴിഞ്ഞാലാന്ന് മനസ്സിലാവ എന്തുകൊണ്ടാെന്ന് ഈ അസുഖം വന്നിരുന്നത് പക്ഷെ അത് മനസ്സിലാക്കൂല്ല പെട്ടെന്ന് ഹോസ്പിറ്റല് ക്ക് പായും ഗുളിക തരും ഗുളിക കഴിക്കൂ പക്ഷേ ഇതെവിടെന്നാണ് വരുന്നേന്ന് ഇത് ചിന്തിക്കുന്നുണ്ടോ
ഉം ങ്ങനെ
ഷുഗറ് പ്രഷറ് ഗുളിക കുടിച്ചാ മാറുന്നുണ്ടോ
ആർദ് മാറുന്നു ഉം
കണ്ട്രോൾ ആകുന്നുണ്ടോ അദൂല്ല
ഉം ഇപ്പ എല്ലാരും ഒരു നേരം കഴിക്കുമ്പോ ആഹ് ഒരു നേരം എന്താ ക്കുമ്പോ അതിങ്ങനെ ചെയ്യല്ലേ പിന്ന വീണ്ടും വീണ്ടും ഏതായാലും പറയ് ഒക്കെ നോക്കുന്നു
ചെറിയ ചെറിയ പ്രായത്തില് ആ അതെ
ചെറിയ ചെറിയ മക്കള് പെണ്ണെട്ടി ഇതായിട്ടുണ്ടാവുള്ളു കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല ഓക്ക് വരെ ഷുഗറാണ് മധുരം പറ്റൂലാറയും അപ്പൊ എന്താ സംഭവം ചോദിക്കുമ്പോ എനിക്ക് ഷുഗറാണന്ന് ചെലവർക്ക് പിന്നെ പാരമ്പര്യായിട്ടും ഉണ്ട്
അതുണ്ട് ആ അത് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് ണ് ശരി നമ്മൾ ഒരു പാരമ്പര്യ രോഗോന്ന് പറഞ്ഞിട്ട് അങ്ങനത്തൊരു രോഗമൊന്നും ഇല്ല പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനൊന്നും സംഭവിക്കണില്ല പക്ഷെ ബ്ലോക്കെല്ലാം വരുന്നത് ഇപ്പ എത്ര ചെറുപ്പക്കാരും ചെറുപ്പക്കാരി എല്ലാവർക്കും ഇപ്പം വരുന്നു പണ്ടൊക്കെ ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത് ഒരു നാപ്പ നാപ്പത്തഞ്ച് വയസ്സിന് മേലുള്ളോർക്ക് എന്നല്ലേ പറയുള്ളൂ ഇപ്പൊ ചെറിയ പ്രായത്തി തന്നെ ഗൾ ന്നൊക്കെ എങ്ങനെയാ മരിച്ചേന്ന് വെച്ച ല്ലാം ബ്ലോക്ക്
അതന്നെയാണ് അറ്റാക്ക് അറ്റാക്ക് അങ്ങനെ പറച്ചില്ല് അറ്റാക്കെ എന്തായാലും മരിച്ചന് രാവിലെ എ എല്ലാം കഴിഞ്ഞ് കാണ്ട് ജോലിയൊക്ക കഴിഞ്ഞ് വന്ന് കെടന്നതാണ് ആള് മരിച്ചിട്ടുണ്ടായിരുന്നു നേരം വെളുക്കുമ്പോൾ അറ്റാക്കാണെന്നുള്ള പറച്ചിലും ആണ്
ഇതൊക്കെ സംഭവിക്കുന്നത് മുന്നേ ഉള്ള ഭക്ഷണ രീതി നമ്മള് ജീവിത ലൈഫ് ഒന്നു മാറ്റിക്കഴിഞ്ഞാല് അതിനൊക്കെ ഒന്ന് ശരിയായി വരും പക്ഷെ ആരും അതിന് ശ്രമിക്കുന്നില്ല
അതാണ്
അതാണ്
ശ്രമ
നമ്മള് ഇന്ന് കഴിഞ്ഞ് നാളെ ഉണ്ടോന്ന് ഒരു ഉറപ്പില്ലാത്ത ഒരു ജീവിതം അല്ലേ നമ്മളിതൊക്കെ നാളെ കഴിഞ്ഞാൽ ഞങ്ങൾക് നാളെ ഇൻഡ് എന്ന്
അതന്നെ ഉള്ളൂ മനുഷ്യന മനുഷ്യമാർക്ക് കാര പൈ ചിന്തി ക്ക് ണേല്ലാരാ ഇല്ലേയ് ഒക്കെ ആർഭാടവു ഇതും അയി അങ്ങനെ നടക്കണ്ടി വന്നോ
അതൊന്നും ആർക്കുല്ല എങ്ങനെ ഉം ഒരുപാ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പം എത്രയോ ഉണ്ടായിട്ടും കാര്യമില്ല നമുക്കൊരു വെള്ളത്തിന് വരെ ഒരു കണക്ക് വരുന്നരു രോഗങ്ങളുണ്ട് കിഡ്നി രോഗങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞൽ ഇത്രയേ വെള്ളം കുടിക്കാവു ഒരു ദിവസം ഇത്രയും വെള്ളം കുടികവോ ശെരിക്ക് അവർക്ക്
അല്ല അസുഖങ്ങള് ഇല്ലോൽക് അസുഖങ്ങ ഇല്ലാത്തവരും പറയൂ നല്ലോ വെള്ളം കുടിക്കണം അസുഖങ്ങളില്ലോർക്ക് ഒരു ലിമിറ്റ് ഉണ്ട് വെള്ളം കുടി ചെല അസുഖങ്ങൾക്കൊക്ക ണ്ടല്ലോ ഇത്ര വള്ള കുടിക്കാൻ പാടുള്ളൂ അങ്ങ ത കണക്കുണ്ടല്ലോ
ഇണ്ട്
പല പലെ എത്ര വിധം നമ്മൾ കേൾക്കാത്ത എത്ര വിധം അസു
എന്തൊ ഓരോരു ആൾക്കാർ പറയുന്ന കേൾക്കുമ്പോ ഇതെല്ലാം എന്താണെന്ന് ചോച്ച്
അതാണേ
ന്തന്ക് ആകട്ട്
അതങ്ങന്യാ
എങ്ങനെ ആയാലു ന നമ്മള് ജീവിതം നമ്മൾ നോ ക്വ അത്രന്ന നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നിന്നാൽ നമ്മളെ നാളെ ആരുന്നോ ണ്ടാവില്ല
എന്നാ ശെരിയേതാലും പിന്നെ വിളിക്കണ്ട് ആ ശരി
പത്താഴം